കേൾക്കാം ആഹ കേൾക്കൻുണ്ട് എന്തൊക്കെയണ്ട് വിശേഷം
എന്തണ സുഖാണ് അങ്ങനെ പോണ
പണിയൊക്കെ കഴിഞ്ഞോ ഫ്രീ ആയിട്ട ഇരിന്നതാ
ഉം
ഫ്രീയണോ
ആ ഫ്രീയാണ് കുളിയൊക്കെ കഴിഞ്ഞു
ഹലോ
ആഹ കുളിയൊകെ കയിഞ്ഞു പറയെ
ഏ ഏ ഭക്ഷണക്കേ ആയി ഒ ഉണ്ടാവല്ലേ
ആഹ ഭാഷാനൊക്കെ അയിക്കുന്നു
ഉ ഉ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് മായൊക്കെണ്ടോ
ന്നും നല്ല വയിലാണ് രാവിലെ മഴണ്ടായിന്നുട്ടോ രാവിലെ നല്ല മയേനെ അപ്പൊ ഞങ്ങള കത്തിന്ന് മായന്റിസാണ്
ആ
ഉം
ഇപ്പൊ നല്ല വെയില
ആപ്പനല്ല തുണികളൊക്കെ പൊറത്ത് തോരട്ടക്ക്.
ആ ഞാൻ തുണിയാള്ഓഓ മെഷീൽ ഇട്ടിട്ടുള്ള തീരുമാന കു യൊക്കെ കഴിഞ്ഞീന് ശേഷം
ആ
ഇട്ടതാണ് തിരു മഴ ഇപ്പോ തിരുമ്പണ്ടാന്ന് വിചാരിച്ചരുന്നു പിന്നെ വെയില് കണ്ടപ്പോ പിന്നെ പെരുമ്പാനയും മഷ ഇട്ടിട്ടുണ്ട് ഉഓ പിന്നെ എന്തൊക്കെയാണ്ന്ന് പരിപാടി ഭക്ഷണൊക്കെന്തൊക്കെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ൻ പറണ
സ്പെഷ്യൽ ഒന്നുംല്ല ഇന്ന്ചിക്കൻ പൊരിച്ചാണ്. ചിക്കൻ പൊരി ചക്കാണ്. പിന്നെ തക്കാളി കറിച്ചക്ണ് പയറു പയറ്തോര വെച്ചിക്കണ്.
ആ ആ
ഉ ഉ കുട്ടികളൊക്കെ സ്കൂൾക്ക് പൊയ്ക്കാണ്.
ആഏ
ചെറിയ കുട്ടി ഉറങ്ങാണ് ഉ
ചെറിയ കുട്ടിക്ക് എത്ര യ്ക്കണ
ചെറിയ കുട്ടി മോളാണ്. പസ സധന ആണല്ലോ ഉ
എങ്ങനെ
നാല്പ്പ ദിവസൊക്കെ ആവാനാണള്ളൂ.
ഏ പ്രസവിച്ചിട്ട് നാപ്പത് സം ആവുണഉള്ളൂ.
ഉം
ഏ അത്രായിട്ടുള്ളൂല്ലേ?
ഉം അത്രായിട്ടുള്ളൂ.
ഏ ഏ നല്ല എന്താണ് മൂത്ത മക്കളൊക്കെ എന്തൊക്കെയാണ്.
മൂത്തത് പെൺകുട്ടിയാണ് പത്താം ക്ലാസ്സിലാ ഉം രണ്ടാമത്തോള് ആറല് ചെറുത് അയ്ന്റെ ചെറുത് ഒന്ന്
ഉം ഉം
ഒന്നാം ക്ലാസ്സിലെ മോന
ആഹ് ആഹ് എന്തൊക്കെയന്നെ പെൺകുട്ടികളാണ് അല്ലെ ആൺകുട്ടികളോ രണ്ടുംകൂടി എന്തവാ ഒരാണ അല്ലേ?
ഉം
ആ ആ അപ്പൊ ഇപ്പ ചെറിയ കുട്ടിയവുലേ അപ്പൊ പ്രസവിച്ചെടുക്കണ ടൈം -
ആ ഉം. ഒറങ്ങണ് നല്ല ഒറക്കാണ്. കൂളിക്കെകഴിഞ്ഞ -
ടൈമിൽ നമ്മള് ഫ്രീ ആവുള്ളു. എവിടെ ഇങ്ങള വീട്ടിലെല്ലാം ബന്റനീന്റെ വീട്ടിലാ
അല്ലേ ഞങ്ങൾ അസ്ബന്റിന്റെ വീട്ടിതന്നെ.
ഏ ഏ
മക്കളെ സ്കൂളും കാര്യങ്ങളൊക്കെ
ആ അപ്പൊ പിന്നെ ബുദ്ധിമുട്ടാവൂലോ.
മ്മ്
ഉം വീട് അടുത്താവുലല്ലേ കൊണ്ടന്നാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഏരിയാവുല്ലേ.
മം സ്കൂളും മദ്രാസ ഒക്കെ ആവുമ്പേ
ആ നടക്കൂല.
ആ ആ പിന്നെ ആ മോള് പേസ്റ്റ് തിന്ന്. ഓക്ക് ആ ഓക്കാതിനോടൊക്കെ ഇനി ബ്ലഡിന്റെ പ്രശ്നണ്ടായിട്ടേ ഈ കാഴ്ച്ച കുറവ് ബ്ലഡില് മണ്ണ് ഈ പെൻസില് കളറ്അ അങ്ങനെയൊക്കെ ഓരിതാണ് മയക്ക് ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് സ്റ്റു ചെയ്തൊക്കെ മരുന്ന് കൊടു ത്തായിരുന്നു അപ്പൊ കുറവുണ്ടായിരുന്നു ഇപ്പൊപ്പൊ തുടങ്ങിക്കണ് പേസ്റ്റ് ഇപ്പൊ കണ്ടപ്പള് അതെടുത്ത് ഓടിയെക്കാണ്.
മരുന്ന് കൃത്യം പോലെ എത്ര മാസാച്ചാ കൊടുത്തള്.
മൂന്ന് മാസം കൊടുക്കാണ്ടായിരുന്നു മൂന്ന് മാസം കാണിച്ച മരു ന്നൊക്കെ കൊടുത്തത് അപ്പൊ റെഡി ആയിരുന്നു. എന്നാല് ഇപ്പം വലിയ കുഴപ്പില്ല ഇപ്പൊ ത് പേസ്റ്റ് കണ്ടപ്പോ അയിമ്മെക്ക് കേറിയതാ ഇതാണോള്ളത്.
യിന്റെ കമ്മിയായ അങ്ങനെയൊക്കെ ആവൂല്ലേ
ബ്ലഡിന്റെയും കാഴ്ച്ചക്കുറവിന്റെയൊക്കെ കമ്മ് ഭക്ഷണത്തിനോട് തന്നെ ഭയങ്കര മാറ്റവാണ് തീരെ കഴിക്കൂല.
ആഹ് എന്റെ മോന് ഒന്നാം ക്ലാസ്സിലാട്ടോ പക്ഷെ ഇടക്കിടക്ക് കയ്യും
ആഹ് എന്റെ മോക്കും ഉണ്ടാ സംഭവം എന്റെ രണ്ടാമത്തെ മോക്ക് മൂന്നാം ക്ലാസ്
എന്നിട്ട് ഞാന് ഈ എന്തോരു ഇടങ്ങേറന്ന് എനിക്ക് എന്നിട്ട് ഞാനിപ്പോ ഡോക്ടറെ കാണിച്ചു ട്ടോ അപ്പൊ ഡോക്ടറ് പറഞ്ഞു തൈറോയ്ഡും വേറെ എന്തുതോ ഒരു രണ്ടു മൂന്ന് ടെസ്റ്റ് ഒക്കെ എഴുതിയേക്കണ് ഏഹ് അപ്പോത്തിന് ഞാന് പ്രസവ ത്തിന്റെ കേസൊക്കെ അയ്യാണ്ടത് ചെയ്തിട്ടില്ല അപ്പൊ അത് ചെയ്ത് വരാൻ പറഞ്ഞക്കണ് ഞാൻ പറഞ്ഞ് എനിക്ക് പേടിയവാ ഇങ്ങനെ വലിയതായി വരല്ലേ ഈ ല് മാറ്റിയിട്ടില്ലെങ്കില് നമുക്ക് ഒരുതല്ലേ
ആ എൻ്റെ മോള് മൂന്നാം ക്ലാസിലാണ് എന്നിട്ട് ഇപ്പളും വരലുമ്പോ എന്നിട്ട് ഞാനിതേപോലെ ഡോക്ടറെ കാണിച്ച ചെറിയ മോളെയിട്ട് ഡോക്ടറെ കാണിച്ചപ്പൊ അപ്പൊ അയാൾ പറഞ്ഞു അത് കൊഴപ്പൊന്നില്ല അത് കുട്ടികൾക്ക് ബുദ്ധി വെക്കണനുസരിച്ച് ഓരന്നെ ആണ്ട് മാറ്റിക്കോളും അത് വേറെ കാര്യം ഒന്നാക്കണ്ട പറഞ്ഞ്
എനിക്കൊരു ബെജാർ എന്നിട്ടേ ഞാൻ പിന്നെ എനിക്ക് കൊറേ ക്ലാസ് തൊ ട്ട് ഒന്നിലാണേ ഞാൻ കുറെ ക്ലാസ് എടുത്തു കൊടു ഇവിട വലിയതായ അങ്ങനെ ഈ ബാറ്റില വായേൽ ഇട്ട സ്മെല്ല്
മം വയ ഇത് പൊന്തി വരണണ്ടോ പല്ലീനൊക്കെ പൊന്തലൊക്കെ ഉണ്ട്
ആ പല്ലും പൊന്തും അല്ലെങ്കി തന്നെ ഓരാക്കും മോണക്ക് ചെറുതായിട്ടു ഒരിത് പൊന്തലുണ്ട് ക്കൊക്കെ ക്ലിപ്പ് ഇടണ്ട ടൈപ്പുകള എന്നിട്ട് അങ്ങനെ കാട്ടാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറഞ്ഞ് കൊടുക്കുമ്പോ കുട്ടിക്ക് വേണ്ടന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന ഈമ്പണ് അറിയാതന്നെ ഈമ്പണേ
ആഹ്
എന്തിന്റെങ്കിലും കമ്മിയാണോ എന്താറിഞ്ഞൂട ഇങ്ങളീ പറഞ്ഞ മാരി ഇഞ്ഞി ബുദ്ധിക്ക് എന്തെങ്കിലും എന്നോട് ചോദിച്ചു എന്തെങ്കിലും പഠിപ്പിനെ പഠിക്കാനൊക്കെ എങ്ങനെയന്നൊക്കെ ചോയ്ച്ചു ഡോക്ടറെയ് അപ്പൊ ഞൻ പറഞ്ഞു പഠിക്ക്ണൊക്കെ ഇണ്ട് പഠിപ്പിനൊന്നും ഇപ്പൊ കൊഴപ്പല്ലാന്ന് പറഞ്ഞു ഇതീമ്പി കഴിഞ്ഞാ വേറെ എന്തെങ്കിലും വരോന്നും പേടി
ഉം ഇവക്ക് പഠി പഠിക്ക്ണീനൊ അതിനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല പക്ഷെ ഈ വെരലീമ്പും ഞമ്മള് പറയുമ്പോ ഒന്ന് നിർത്തിവെക്കും പിന്നെ പിന്നീം തൊടങ്ങും
സ്കൂൾന്ന് ഈമ്പോ
ഇസ്കൂളിന്ന് ഈമ്പൂല വീട്ടിലെത്തിയാല്
ഇബളും അങ്ങനെ ഇബനും അങ്ങനെ തന്നെ സ്കൂൾ സ്കൂൾന്നും ആൾക്കാരെടീന്നൊന്നും ഈമ്പൂല വീട്ടിലെത്തിയാല്
പുറത്തേക്കു പോയാലോ കല്യാണത്തിന് പോയാലോ അങ്ങനെ സംഭവൊന്നും ഇല്ല
ആഹ് പെരീലെത്തിയാല് ഒഴിഞ്ഞുത്തിർ ന്നാ തുടങ്ങോന് ഫോൺ കൈ കിട്ടി ഉറങ്ങാണെങ്കിലും ഇണ്ട്
ആഹ് ആ ഒർക്കത്തിലുണ്ട് ഒ ർക്കത്തില് നല്ലോണംണ്ട് അതണ്ട് കിട്ടിയാലേ ഉറങ്ങൊള്ളു അങ്ങനെരു സംഭവംണ്ട്
അതന്നെ പറയ്ണത് എന്ത് പേടിയാവോ അത് ആഹ്
ഞാൻ പറയും കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ ബുദ്ധി വെക്കുമ്പോ എല്ലാരും ഇങ്ങനെ പറയുമ്പോ മാറ്റോക്കാരംന്ന്
ഉം
ഓളെ കയ്യിന് എല്ല് പൊട്ടീട്ടൊന്നായിട്ട് പ്ലാസ്റ്റർ ഇട്ടീന്ന് അങ്ങനെ ഒരു മാസം വരേ പ്ലാസ്റ്റർ ഇട്ടിട്ട് വെരലീമ്പാതെ നിന്ന് പിന്നെ അതണ്ട് കഴിഞ്ഞപ്പള് ആ അതണ്ട് ക കട്ടീത അന്നന്നെ തൊടങ്ങി വെരലീമ്പ് അപ്പൊ പിന്നഞ്ഞിപ്പൊ ഓരായിട്ട് മാറ്റണം ഓരന്നെ വിചാരിക്കണം
ഞാന് എന്താണ് പറ ഞ്ഞുബനോടെയ് ഇഞ്ചക്ഷൻ വെക്കും സൂചിതാക്കുമ്പൊ ഇബന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞപ്പത്തന്നെ ഇബന് പേടി. ഏഹ് അങ്ങനെ രണ്ടീസൊക്കെ ഓന് ഇങ്ങനെ പുടിച്ച് നിന്നോക്കിട്ടോ ഈമ്പാതെ ഇപ്പ എന്താ പിന്നീത്
വല്ലാത്തൊരെടങ്ങാറ് തന്നെയാണ് പറയേയ്
മോനെന്താ അല്ല മോക്കെന്താ പേരൊക്കെ ഇട്ടോ
പേര് കിട്ടീട്ടില്ല പേര് ഒന്നും പറ്റീട്ടില്ല മക്കൾക്കൊന്നും അങ്ങട്ട് ഇങ്ങിട്ട് പറഞാണ്ട്
ആഹ് ആ ഡെലിവറി എന്താ നിർത്തീക്ക്ണോ
ഇല്ലല്ല നോർമലന്നെ സുഖപ്രസവം ഉം ഇപ്പം കുറച്ച് ഇതെയ്ന്നു റിസ്കേയ്നു. ‌ അപ്പൊ പിന്നെ നിർത്തണംന്നൊക്കെ കര് തി പോയതേന്നു പിന്നെ നിർത്തീല. ഉം
നിർത്തില്ലായിരുന്നോ നല്ലത്
പ്രസവം കഴിഞ്ഞിടട്ട് പിന്നെ ബ്ലീഡിങ്ങും ഒക്കെതായിറ്റെ ആകെ ക്ഷീണിച്ചു പ്രസവം കഴിഞ്ഞ് പിറ്റേന്നന്നെ നിർ നിർത്തണ്ടെ നിർത്താണെങ്കി പിന്നെ ക്ഷീണം പുടിച്ചപ്പോ പിന്നെ നിർത്താതൺ പോന്നു
ആ ഇൻക്ക് ഇന്റെ അവസ്ഥ ഇൻക്ക് സിസേറിയനായിരുന്നു
ഏഹ് മറ്റീനൊന്നൊരു റിസ്കും ഇണ്ടായിട്ടില്ല റയേയ്
ഏയ് നാലാമത്തേന് അന്ന റിസ്ക് ഒന്നുംല്ല പിന്നെ നമ്മളെ ഈ
ടെറ്റു ആയിട്ടില്ലേനിം വയസ്സ് കൂടുന്തോറും ഇങ്ങനെ
ഞമ്മക്ക് ബുദ്ധിമുട്ടൊക്കെ തന്നെ വരു
ഡേറ്റ് ആയിട്ടില്ലേന് സത്യത്തിലേ
ഏ
ഡേറ്റ് ആവണെന്റെ ഒരു ഇരുപത് വയസ് മുന്നേക്ക പ്രസവിച്ചിക്ക് ണ് ഡോക്ർ വേദനയൊന്നല്ല ഗർഭവാത്ര അത്ര തുറന്നക്കുണ്ന്ന് പറഞ്ഞാണ്ട് ഡോക്ടർ അഡ്മിറ്റ് ആക്കാൻ പറഞ് അങ്ങനെ പെരുന്നാളിന്റെതൈനി അപ്പൊ പെരുന്നാളാകുമ്പോത്തിന് പെരുന്നാ ഒക്കെ ഓൽക്ക് ലീവല്ലെ ഉമ് അഡ്മിറ്റ് ആക്കി അങ്ങനെ വേദന വേർതിക്കാണ്ട് പ്രസവിച്ചിട്ടെ മറ്റൊക്കെ നോർമലായിട്ട് വേദന വന്ന് പ്രസവിച്ച അങ്ങനെ കൊഴപ്പണ്ടായിനില്ല ഇൻക്ക് ഇത് മരുന്നും ഓൽ മെ
എളുപ്പത്തിന് വേണ്ടിയോ മ്മള ഇട്ട് എടങ്ങാറാക്ക
വേദന വരുത്തി പ്രസവിച്ചപ്പം ഞാൻ പറഞ്ഞ ഡോക്ടറോട് ഞാൻ പ്ര സവം മൂന്നെണ്ണം പ്രസിച്ച പക്ഷെ എനിക്ക് തടിക്കൊരു കോട്ടം പറ്റീട്ടില്ല ഈ പ്ര തകത്തി ആകെ ഇതായി ർഞെ ഞാൻ ഡോക്ടറോട് ഉ ഉ വ എങ്ങനെയാ ആഹ സിസറിയന
മൂന്നെണ്ണം കഴ്ഞ്ഞു നിർത്തീട്ടില്ല ഞ് ഒന്നും കൂടെണ്ട്
ഏ
എന്നാ ശരിട്ടാ ക്കെ എന്നാലേ ഓക്കെ ശരി എന്നാൽ